എന്ത് ചെയ്യുന്നു. എന്തോ ചെയ്യുന്നു നീ
ഞാനാണെങ്കി കുക്കിംങ്ങായിരുന്നു
കുക്കിങ്ങാ.. നീ കുക്കിംങ്ങാ.. എനിക്ക് വിശ്വസിക്കാനേ പറ്റ ന്നില്ല ഇതെന്ത് പറ്റി
ഇപ്പം ചെറുതായിട്ടൊക്കെ കുക്ക് ചെയ്യു വെടി. അമ്മ ഇവിടെ ഇല്ലായിര്ന്ന്. അങ്ങനെ കുക്ക് ചെയ്യുന്നു
അങ്ങനെ എന്തോ ഉണ്ടാക്കി നീ..
അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന്‌ മുട്ട പൊരിച്ചു
മുട്ട പൊരിച്ച, മുട്ടക്കെ പൊരിക്ക അറിയാര്ന്നാ നിനക്ക്
ഓ
എന്തോ ചേർത്തൊക്കെ ഉണ്ടാക്കിയത്.
മുട്ട നമ്മള് സാധാരണ മുട്ട പൊട്ടിച്ചിട്ട് ഉപ്പും, പിന്നെ കുറച്ച് തേങ്ങയും തിരി
ആ നിങ്ങള് തേങ്ങ ഉപയോഗിക്കൂല്ലേ ഞാൻ കണ്ടിട്ടുണ്ട് ചിലവര്, ചില ആളുകൾ തേങ്ങ ഉപയോഗിക്കും നമ്മളിവിടെ അങ്ങനെ സവാളേണ് ഉപയോഗിക്കാറ്, അങ്ങനെ തേങ്ങ ഉപയോഗിക്കാറില്ല പക്ഷെ എനിക്ക്ത് ഇഷ്ടവാണ്. പണ്ടൊക്കെ വീട്ടിൽ ഉപയോഗിക്കുവായിരുന്നു പിന്നെ ഇപ്പ തട്ടിക്കൂട്ടി പെട്ടന്ന് ചെയ്യുന്നത്, പക്ഷെ നല്ല ടേസ്റ്റ് ആണ് എല്ല തേങ്ങയും കൂടി ഇടുമ്പം
ആഹ ആണ്. എനിക്ക് തേങ്ങ ഇടുന്ന ഇഷ്ടം, തേങ്ങയും, സവാളയും, കുറച്ചു മുളകും ഇടുന്നത
ഉം.. പക്ഷെ എനിക്ക് മുളകിടുന്നത് ഇഷ്ടവേ അല്ല മുട്ടയില് തരി ആ മുളക എടുത്ത് മാറ്റിക്കളയണം. കഴിക്കുമ്പഴേ, അപ്പ അതുകൊണ്ട് എനിക്കത് ഇഷ്ടവല്ല എരി ഇഷ്ടവാണ്. പക്ഷെ ഞാൻ അതിന് പകരവായിട്ട് കുരുമുളകിന്റെ പൊടിയാണ് ഇടുന്നത്
ഓ അങ്ങനെയാ, അത് നല്ലതാ കുരുമുളകിന്റെ ടേസ്റ്റ്
അതാണെങ്കി നമ്മുക്ക് ആ മുട്ട മൊത്തത്തി കഴിക്കാലോ മറ്റതില്ല.. മൊളകെടുത്ത് മാറ്റി അത്
ആ അത് നീ പറഞ്ഞത് ശരിയ, ഇനി ഞാൻ ചെയ ഞാനിനി ഇപ്പ മൊളകിടാണ്ട് കൊ
കുരുമുളകിന്റെ പൊട്ടി ഇട്ടാെ നല്ലതാ പിന്നെ നീ ഭയങ്കര ഇഷ്ടണത് ഞാൻ അത് ബൾസ എടു ച്ചാലും കുരുമുളകിന്റെ പൊടിയാണ് ഇടുന്നത്
കുരുമുളകന്റെയും
ആഹ കുരുമുളകിന്റെ പൊടി പിന്നെ വേറെന്തോന്നും ഉണ്ടാക്കാക്കിന് തോരന
ഓര എനിക്ക് ചെറുതായിട്ടെ
എനിക്ക് ഞാനും അത്യാവശ്യം പാചകം ചെയ്യും പക്ഷെ ഞാൻ അങ്ങനെ മീൻ കറിഒന്നും ഇതു വേറെ വെച്ച് നോക്കിയിട്ടില്ല
ഞാൻ മീൻ കറി യൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ പണ്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ നോക്കല് കുറവാ
നിങ്ങരു പണ്ട് ഞാൻ ഒരിക്കലും വെച്ച് നോക്കി പക്ഷെ അത് സക്സസ് ആയില്ല അതുകൊണ്ട് പിന്നെ ഞാൻ അതിന് വേണ്ടീട്ട് പക്ഷെ ചിക്കനൊക്കെ നന്നായിട്ട് വെക്കും
ല്ല ഞാനും ചിക്കൻ ഒക്കെ വെച്ചുട്ടിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്തിട്ടുണ്ട്
ഉ ചിക്കൻ വെക്കുന്നത് ആദ്യമേ ചിക്കൻ കഴികി ലേക്ക് അതിനകത്തേക്ക് മസാലകൾ എല്ലാം ചേർക്കും അതിന് ശേഷം കുറച്ച് നേരം ഞാൻ ഇങ്ങനെ വെക്കും മസാലകൾ എല്ലാം പിടിക്ക അതിൻ ശേഷം പിന്നെ സവാളയും അങ്ങന ഉള്ള സാധനങ്ങൾ ഇഞ്ചി സവാള പിന്നെ എന്തു വാ വെളുുള്ളി അങ്ങനെയുള്ളതൊക്കെ ഇടിച്ച് സവാള ഇടിക്കൂല ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടിച്ചു എല്ല അമ്മിക്കല്ലിലോ അല്ലാ നമ്മള് ഇടികല്ലോോ അതിനക് ചതച്ച് അതെല്ലാം കൂ കടുക് വറക്കും അതിനുശേഷം ഈ ചിക്കൻ ഇങ്ങനെ പരട്ടി വെച്ച ചിക്കെൻ എടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളവും കൂടെ വീട്ടി അങ്ങനെ ചിക്കൻ വേവിക്ക പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട കൊടുക്കും അതാണ് എന്റെ ചിക്കൻ കറി
ആ അതന്നോ ഉള്ളി നല രീതിക്ക വായിട്ടിട്ടില്ലേ
ആഹ് ഉള്ളി നന്നായിട്ട് വഴറ്റതാണ് ഞാൻ പറഞ്ഞത് കടുക് വറുത്ത നിൽക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഉള്ളിയ കൂടി ഇട്ട് വഴറ്റി എടുത്തിട്ട് ഇത് അത്യാവശ്യം വഴന്ന് വരും പോയാണ് ഇതെല്ലാം കൂടി എടുത്ത് മിക്സ് ചെയ്യുന്നത് പിന്നെ വെള്ളവും കൂടെ വീത്തി ഇത് മിക്സ് ആക്കും
ഉം
പക്ഷെ ഫ്ലോപ്പ ആയിട്ട് പൊന്നുംല്ല അത്യാവശ്യം നന്നായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ഇല്ലേലും കഴിക്കാൻ
ഞാനും ഇതുപോലെ ചിക്കൻ കറി വച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു വെറൈറ്റി ആയിട്ട് വെച്ചത് തേങ്ങ തേങ്ങ എടുത്തിട്ട് അതും കൂടി ചേർത്ത വയ്ക്കു
തേങ്ങാപ്പാൽ കുഴിച്ചു വെക്കല്ലേ ചിലര് ഈ വറുത്തരച്ച് വെക്കൂന്ന് പറയും പക്ഷേ പക്ഷ അതിന്റെ രുചി എങ്ങനെയായിരിക്കും എന്തു ഞാൻ കഴിച്ചിട്ടില്ല
വരുത്തരച്ച അത് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഞാൻ ഒരു ദിവസം റെസിപ്പി കണ്ടിട്ട് ഒരു ദിവസം ഞാൻ ചിക്കെൻ വെച്ചായിരുന്നു തേങ്ങാപ്പാൽ ഒന്നാം പാല് രണ്ടാം പാൽ ചേർത്ത്
അത് കൊള്ളായിരുന്നു
ആണ് തേങ്ങീന്ന് അവര് തേച്ച് വരുമ്പോ നമ്മ കുറച്ചുകൂടി
ആഹ പാലിന്റെ ചെവ കട്ടും ഉ പിന്നെ തേങ്ങ കൊത്തക്കെ ഇട്ട് വിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങ പക്ഷെ എനിക്ക് തക്കാളിക്ക് അങ്ങനെ ചിക്കനില ഇടുന്നത് അത്ര ഇഷ്ട തൊന്ന്
ഇഷ്ടല്ലല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്റെ അമ്മക്കും നിന്ന പോലെ തക്കാലത്ത്
ആ എനിക്ക് തക്കാളിക്ക് എനിക്ക് അല്ലെങ്കിലും തക്കാളി അങ്ങനെ ഒരു കറികളിലും അങ്ങനെ കിടക്കണം അത്ര ഇഷ്ടല്ല തക്കാള കറിയിൽ മാത്രം അല്ലാതെയൊക്കെ തക്കാളിക്ക് വരണെങ്കിൽ എനിക്ക് എത്ര ഇഷ്ടമല്ല
എനിക്ക് തക്കാളി ഇടുന്ന ഇഷ്ടം പക്ഷെ എനിക്ക് മല്ലിയല അധികം ഇഷ്ടല്ല
ആഹ മല്ലിയെല്ലാം എല്ലാർക്കും ഇഷ്ടപ്പെടൂല എൻന്റെ അമ്മയ്ക്ക് ഇതുപോലെയാണ് മലിയല്ല ഇഷ്ടമല്ല പക്ഷെ ഞാൻ കഴ ചിക്കനിലിടത്തില്ല ബീഫിലിടും നമ്മള ഇവിടെ
ഇവിടെ ഞാൻ എല്ലാവർക്കും മന്ത്യില ഭയങ്കര ഇഷ്ടാണ്ട് പക്ഷെ എനിക്ക് മ ല്ല
ആഹ അതാണ് അത് എല്ലാർക്കും പിടിക്കത്തില്ല എറെ സ്മെല്ല് കഴിക്കാൻ തോന്നത്തില്ല പിന്നെ അതുപോലെ മല്ലിയില പോലെ ഇരിക്കുന്ന വേറെ ഒരുഇലണ്ട് നമ്മള ഇവി നട്ടൊക്കെ പൊടിപ്പിക്കാൻ പറ്റുന്നതാണ് അത് നമ്മൾിവിടെ ഉപയോഗിക്കും ആ അതി ഇലകൾക്ക് മറ്റേ മുള്ളിന്റെ പോലത്തെ മൊന പോലത്തെ ഇലകളാണ്
ആണ് നീങ്ങളീ പൂ പോലെ ഇങ്ങനെ
ആഹ അതിനനാ നിങ്ങ അവിടെ ഉണ്ടാ
അത്വിടെ ശരിക്കുണ്ട് അതിപ്പോ ഒന്ന് നട്ടാ മതി
നമ്മ അതിഷ്ടം പോലെ ആകും പക്ഷെ നല്ല മണോആണി അതിന് നമ്മൾ
ആ ആണ് അതിനെന്താ ആഫ്രിക്കൻ നിലയിലാാൾഎന്ത
ആഹ് അങ്ങനെ എന്തോ പേരാണ് എനി ക്ക്കറക്റ്റ് അറിഞ്ഞോട ഞൻ പുതിനേലിന്നൊക്കെ പറഞ്ഞഞ് കളഞ്ഞിട്ട് പേരറങ്ങിയത്ത നിങ്ങ നിന നിക്ക് ബിരിയാണിയ ഒക്കെ ഉണ്ടാക്കാറിയോ എനിക്ക് ബിരിയാണി ഉണ്ടാക്കാറിയോണ്ടാ അത് തന്നെ ഞാൻ പഠിക്കണം അതിന് ചെയ്ത് നോക്കണമൊണ്ട്
ന്ന ഉണ്ടാക്കി
എനിക്ക് അത് ബിരിയാണി ഉണ്ടാക്കണോന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക അത് ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയത്തില്ല
ഏതെങ്കിലും ഒരു യൂട്യൂബ വീഡിയോ എന്താവ ഞാൻ യൂട്യൂബ് വീഡിയോ ഒക്കെ നോക്കിയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്
കുക്കർ ബിരിയാണിയക്കെ കാണുമ്പോ കൊതിയാവും പെട്ടന്ന് ഉണ്ടാക്കല്ലോ
ഉം
കുക്കർ ബിരിയാണി നമ്മൾ റീലിലൊക്കെ കാണത്തില്ലേ
ആ അത് വച്ചി പെട്ടെന്നുണ്ടാക്കാം
ഉം ഞാനും അതൊക്കെയാണ് ആലോചിക്കുന്നത് പക്ഷെ മെനക്കെടാൻ വയ കൊണ്ടാണല്ലേ പെട്ടെന്നൊക്കെ ഉണ്ടാക്കി എടുക്കായിരുന്നു
ആണോ ഇന്ന് ഞാൻ പിന്നെ മീൻ വറത്തായിരുന്നു
ഉന്ന
ആഹ കരിമീൻ ഇഷ്ടമാണോ
കരിമീനും കഴിച്ചിട്ടില്ല ന്ന് വച്ചാ എനിക്ക് കഴിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ എനിക്ക് കഴി കിക്കാൻ തോന്നീയിട്ടില്ല എന്താണ്എന്തോ ആ മീന്റെ പിറം കാണും എനിക്ക പക്ഷെ ഭയങ്കര ടേസ്റ്റ ഉുള്ള മീനാണ് പക്ഷെ എനിക്കത് കഴിക്കാൻ തോന്നിയിട്ടില്ല ഇതുവരെ
ആഹ ആണ വൈദ്യരെ കഴസ കരുതി ഇനി നിനക്ക്സം കിട്ടുകവാെങ്ക കഴിച്ച നോക്കേ അത് മാത്രം അതിങ്ങനെ നമ്മള ടുക്ക്പോ അതിന്റെ ആ ഒരു പൊറത്ത് കാണുന്ന രൂപമൊക്കെ മാറെല
അല്ലെങ്കും എനിക്ക് കൂടുതലും മീനുകളൊക്കെ നന്നായി വന്ന് വെച്ചാ നല്ല ഒരു മുര ആയിരിക്കുന്ന മീനുകളാണ് ഇഷ്ടം മറ്റ പത്പതായിരിക്കണം അങ്ങനെയുള്ളത് എനിക്ക ഇഷ്ടേ അല്ല എനിക്ക് കഴിക്കത്തില്ല ഒരു എ തോന്നും
ഉ
വേവാത്ത പോലെ തോന്നും എനിക്ക് നല്ല മൊരിയണം ഇനൊക്കെ പൊരിച്ച
ഞാനിപ്പം പിന്നെ ഞാനിപ്പം പിന്നെ ഇ നമ്മള് പുളിയും മുളത്തിയിട്ട് സംമ്മന്തിയാകതിലെ അത് സാധാരണ ഇവിടെ ഇെ പുള്ളി മറ്റേ അതിന് ന്തോ പറയുന്ന കാര്യമൊള കൊ അത് ഇത്തി മുളക്
വറ്റല്ല മുള
സാധാരണ അതെല്ലാം മിക്സിൽയിട്ട് അടിക്കാ ചെയ്യുന്നു അപ്പൊ ഞാനൊരു വീഡിയോൽ ഇങ്ങനെ കണ്ട് ഈ വറ്റൽ മുളകും ആ ഇതും ഈ വറ്റൽമുളകും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും പിന്നെ പുളിയും കൂടി എണ്ണയിൽ ഇട്ട് നല്ലരീതിയ്ക്ക് ഇങ്ങനെ അതായത് ചെറിയുള്ളൊക്കെ നല്ല ഇത് ചുമന്ന കളറാക്കിയിട്ട് വറ്റൽ മുളക് ഇതുപോലെ എണ്ണയിലിട്ട് വറുത്തെടുത് അതിട്ട് വീതി
ആ അപ്പ അത് നല്ലതായിരിക്കുംല്ലേ
അപ്പൊ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാ ആ എണ്ണയുടെ മണവും എല്ലംകുടെ അത് ഉള്ളിൽ നല്ല
വരുമ്പോഴത്തിനാ നല്ല ച്ചേ വേവിക്കും അത് പിന്നെ
ആണ് ഞാൻ അങ്ങനെ
അങ്ങനെയ ചെയ്തു നോക്കിയാ നീ അങ്ങനെ ചെയ്ത് നോക്കിയായിരുന്നോ
ചെലപ്പോ നമുക്ക് ചെലപ്പം ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ ചെയ്യണം എന്നൊരു വര വരോലോ എനിക്ക് ഇത് കണ്ടിട്ട് ഇത് കണ്ടപ്പോ അങ്ങനെ തോന്നി ഞാൻ രണ്ടു ദിവസത്തിനുള്ളിൽ ചെയ്ത് നോക്കി അടിപൊളിയായിരുന്നു ഫ്രൈഡേയ്നി കറികളൊക്കെ കുറവായിട്ടുള്ള ദിവസം
ആ ചോറിന്റെ കൂടെ കഴിച്ചാ അങ്ങനെ എനിക്ക് ഇങ്ങനെയുള്ള ഈ മുളവ് അങ്ങനെ ഇപ്പ ഉള്ളത് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അവിക്കുമല്ലോ നമ്മെ ചക്കയോ കിഴങ്ങോ ആ അത് കവിച്ച് അതിന്റെ കൂടെ കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം
ആണ്
അതിന്റെ കൂടൊക്കെ ഇരുന്നില്ല ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ നമ്മുക്ക് ഇവിടെ നമ്മളെ വീട്ടിൽ നട്ട് വളർത്തിയിട്ടില്ല പക്ഷെ അപ്പറത്തും ഇപ്പറത്തും ഇഷ്ടം പോലെ ണ്ട്പ്പോ അവരെല്ലാം അടക്കംബഡ്ത്തിനും നമുക്ക് തരും നമ്മള് കൊണ്ടുവന്ന് ബഡിന്റെ തൈ വെച്ചേക്കുന്നു പക്ഷെ അത് ഇതുവരെയും കായ്ച്ചില്ല
ബഡ്ഡിന്റെ ബഡ്ഡിന്റെ തൈ ഏതാ വരിക്കയാണോ
വരിക്ക വരിക്ക തേൻ വരിക്ക
ആ തേൻ വരിക്ക അത് നല്ല മധുരമുള്ള തല്ലേ
നല്ല മധുരമാണ് പക്ഷെ ഇതുവരെയത് കായീച്ചില്ല പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ചക്ക കിട്ടും അപ്പുറത്തുന്നും ഇപ്പറത്തും ഇവിടെന്നും ആർക്കും ചക്ക വേണ്ട
അത് ശരിയ ചക്ക ഓൾറെഡി ആണ് ചില സ്ഥലത്തൊക്കെ ഇപ്പൊ കേ പൈസയ്ക്ക് ഒക്കെ വി
നല്ല ഞാൻ കണ്ടിട്ടുണ്ട് ആറ്റെങ്കിലും അങ്ങോട്ടൊക്കെ നമ്മള് പോകുന്ന വഴിക്കൊക്കെ കാണാം
ആ
പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കാണാം
ചക്കേളല്ലേ
ഉം ചക്കകള് വിൽക്കാനായിട്ട് അവര് വെച്ചിരിക്കുന്നത് കാണാം വഴിയോരങ്ങളിൽ
ആ ഒരു സിറ്റി പ്രദേശത്തൊക്കെ ഇത് കുറവാ നമ്മുടെ നാട്ടിൻ പ്രദേശം ആയതുകൊണ്ട് എല്ലായിടത്തും ഉള്ളതെന്ന് തോന്നുന്നു ചക്കയൊക്കെ പിന്നെ ഇപ്പൊ മാങ്ങയുടെ സീസൺ ഇപ്പ കഴഞ്ഞി
കഴിഞ്ഞു കഴിഞ്ഞു സാധാരണ ജൂണിന് മുന്നേല്ലേ ഈ മാങ്ങയുടെ ഇത് വര ന്നത് അതുകൊണ്ട് ഇനി ഇപ്പ മാങ്ങ വില കൂടാൻ ചെയ്തത്
ആണല്ലേ ഞാന ഇങ്ങനെ ഇങ്ങനെ ഒരിടത്ത് വഴിയോരത്തി ഇങ്ങനെ മാങ്ങ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നത് കണ്ടപ്പൊ ഞാൻ കരുതി ഇതിൻ്റെ സീസൺ ഇതുവരെ കഴിഞ്ഞില്ലേന്ന് അത് മൂന്ന് കിലോ നൂറന്ന് പറഞ്ഞു
ആ അത് മാത്രം അല്ലെ അവര് പഴുക്കുന്നതിന് മുമ്പേ അയ്‌ക്കെ ന്തെങ്കിലുമൊക്കെ പോയിസൺ ഒക്കെ ഉപയോഗിച്ചു കൊണ്ട് പഴുപ്പിച്ച് പഴുപ്പിച്ചെടുക്കുന്നതായിരിക്കും പോയിസൻ കെമിക്കൽസ് ഉപയോഗിച്ചോണ്ട് ഒരുപാട് നാള ഉപയോഗിക്കായിരിക്കും അല്ലെങ്കിൽ ഇപ്പ അങ്ങനെ സീസൻ കരുതി ഒന്നും അല്ലല്ലോ ചക്കയായാലും മാങ്ങ ആയാലും ഇപ്പങ്ങനെ എപ്പഴും ഒക്കെ അവൈലബിൾ ആവോലോ ബഡ് തൈയാളുള്ളതും ണ്ട് ഇപ്പഴും കിട്ടും
ആ അത് ശരിയ ബഡ് ഒള്ളത് കൊണ്ട് എപ്പോഴും കിട്ടുന്നെന്നും ബഡ് ചെയ്ത് മേടിക്കുന്നതാണ് നല്ലെന്ന് തോന്നുന്നു എന്താ ഒരു അഞ്ചു വർഷത്തിനകം തന്നെ അത് എന്തായാലും കായ്ക്കല്ലോ
ഉം അതൊണ്ട്
നോർമൽ ആണെങ്കി അത്രെയും കാണത്തില്ലല്ലോ
പക്ഷെ അത് ആ പെട്ടെന്ന് നശിച്ചു പോവും ഒരുപാട് നാള് നിക്കത്തില്ലെന്ന് തോന്നുന്നു നീ ഒണ്ട് പിന്നെ എന്താ ലൈഫ് റ്റൈം അല്ല അതിന്റെ ലൈഫ് റ്റൈം കൊറവാണ് അത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ബാക്കിയുള്ളതെല്ലാം നാടനായതു കൊണ്ട് ഒരുപാട് നാൾ നി ഇത് പെട്ടെന്ന് നശിച്ചു പോകുന്നതായിട്ടാണ് എന്റെ ഒരറിവ്
ആ ചെലപ്പോ അങ്ങനെ എന്തെങ്കിലു ഒരു പോരായ്മയെങ്കിലും കാണുവായിരിക്കും
അതാണ് അത് ഇത്രയും ന്താ അവൈലബിൾ ആയതുകൊണ്ട്
എന്നാ പിന്നെ ഓക്കേ ഡി
ആ എന്നാ പിന്നെ ശെരിയെന്നാ ആ നീ വിളിക്ക് ശെരിയെന്നാ ഫ്രീയാവുമ്പോ വിളിക്ക്